ഹലോ കേക്കാവോ ആഹ് കേക്കാ കേക്കാം സുഖവാണോ
ആ അവിടെയോ
അവിടെ സുഖം തന്നെ മഴയൊക്കെ ഉണ്ടോ അവിടെ
മഴ ദേ ഇപ്പം ചെറുതായിട്ട് ചാറ്ന്ന് അവിടെയോ
ഇവിടെ നല്ല കാലാവർഷാണ് രാവിലെ തൊട്ട് രാവിലെ ഒരു ചെറിയൊരു മൂടലേ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ മൂടലൊക്കെ മാറി ഇനിയിപ്പ നാളെ സ്കൂള് തുറക്കുന്ന കൊണ്ടാണോന്നറിയില്ല ഇനിയിപ്പ നല്ല കാലാവസ്ഥ ആയിട്ടിരിക്കുന്നു
ആ ആ ഇവിടെ ഇത്രേ സമയം നല്ല കാലാവസ്ഥയായിരുന്നു ചായ കുടിച്ചില്ല ഫോൺ വിളിയിലൊക്കെ ആയോണ്ട് കുടിക്കാൻ എന്നട്ട് പോയില്ല ചായ ഉം അവിടെ ചായയക്കെ കുടിച്ചോ എല്ലാരും ഉണ്ട് അവിടെ ചായ കുടിയക്കെ കഴിഞ്ഞോ
ഇല്ലില്ല ഇവിടെ ചായ കുടിച്ചില്ല ഞങ്ങള് വൈകുന്നേരം ലേറ്റ് ആകും ഒരു അഞ്ച്മണിയൊക്കെ കഴിയുമ്പോഴേ ചായ കുടിക്കത്തുള്ളൂ എല്ലാരും വീട്ടില എല്ലാരും വന്നിട്ട് ഉം പിന്നെന്താണ് നാളെ സ്കൂളൊക്കെ തൊറ ക്കല്ലെ കുഞ്ഞിനെ ഡ്രസ്സ് ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തോ
ആ അതെല്ലാം കഴിഞ്ഞ് ഇനി പോയാൻ വേണ്ടി പോയാ മതി ഉം അവിടെ എല്ലാം റെഡി ആയോ
ഉം മടി
അവിടെ ഇല്ല മോന് അഞ്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുവാ അപ്പൊ പിന്നെ മടിയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ ആ മോളാ കുഞ്ഞ് മൂന്ന് വയസ്സേ ഒള്ളൂ
ഒള്ളു ആ ആ ഇവിടെ ഇല്ലല്ല ഞാൻ കല്യാണം കഴി ഉം ഞാനിപ്പം പഠിക്കുന്നതേ ഒള്ളു അതാ ഉം ഉം പിന്നെന്താണ് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഇനി ഇപ്പം ചായക്ക് എന്തെലും സ് പെഷലായിട്ടുണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലോക്കെ ഉണ്ടോ
ഓ ഉച്ചക്കത്തത് തന്നെ ഉണ്ടാക്ണേ വൽയെ കഷ്ട്ടപെട്ടാ ഇനി അയ്ന്റെ കൂടെ ചായയ്ടെയും കൂടെ ഉണ്ടാ
അല്ലല്ല നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളല്ലേ അപ്പ നമുക്ക് എന്തെങ്കിലോക്കെ ഉണ്ടാക്കി കൊടുക്കാനും സ്പെഷ്യലായിട്ട് ഇല്ലല്ലല്ല ആ ആ
അഥവാ എന്തെങ്കിലും വേണോന്ന് പറയുവാണെങ്കി വല്ലോം പഴംപൊരിയോ ഉള്ളിവടയോ അങ്ങനന്തെലും ഒണ്ടാ ക്കും സ്ഥിരവായിട്ട് അങ്ങനെ ഒണ്ടാക്കലൊന്നു ഇല്ല ഉം പിന്നെ എന്നും പിന്നെ അതിനെള്ളൂ സമയം പിന്നെ ഏത്തക്ക മറ്റേ നെയ്‌ക്കാത്ത് വാട്ടിയോ അങ്ങനെവല്ലോ കൊടുക്കും ഉം
കൊടുക്കും ഉം ഉം ആഹ് അതൊക്കെ നല്ലതാ നമ്മളിവെറ് ഇവിടെ നമ്മുക്ക് ഈ ചക്ക ഞങ്ങക്ക് പ്ലാവോണ്ട് അപ്പം പിന്നെ നമുക്കിപ്പം വീട്ടില് ആ അമ്മയ്ക്കൊക്കെ ഭയങ്കര ആഗ്രഹം ഒള്ളോണ്ട് ചക്ക വേവിച്ച് മീൻകറിയും ഏക്കെ ആയിട്ട് കഴിച്ചു. അവിടോ ഇന്ന് ഞായറാഴ്ചയായിട്ട് സ്പെഷ്യല് ഒണ്ടായിരുന്നോ.
ആഹ് ഇവിടിന്ന് ബീഫ് ആയിരുന്നു ബീ
ആ ആ ആഹ് പിന്നെന്താണ്? പിന്നെയ് ഇനി എന്താണ് പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനിപ്പോ നാളെ ഇനി സ്കു സ്കൂളിലോട്ട് വിടണ്ടേ ബുക്ക്കളും.
ആ സ്കൂളി പോണം ഫസ്റ്റ് ആ ഫസ്റ്റ് ഡേ ആയൊണ്ട് അവരെ കൂടെ പോണം ഉം അങ്ങനൊക്കെ ഇരിക്കുന്ന് പിന്നെ അവിടെ കൃഷിയൊക്കെ ഒണ്ടോ? ഹലോ കട്ടായോ ഹലോ ഹലോ കേൾക്കണില്ലേ ഹലോ ഹലോ
ഹലോ കേക്കാവോ ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് അവിടെ കേക്കുന്നില്ലേ.
ഇല്ല എനിക്ക് കേക്ക്‌ന്നില്ല അതാ ഞാൻ ഹലോ ഹലോ പറഞ്ഞേ ഉം. ആഹ് ആ ഇ
ആഹ് ശരി ശരി ഇവിടെ കൃഷിയായിടൊന്നുല്ല നമുക്ക് ചെറിയ വാഴ കുറച്ചുണ്ട് പിന്നെ ഈ കാട്ടുപന്നിയൊക്കെ നമുക്ക് ഇവിടെ കയറും ഇടക്ക്. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രശ്നമാണ്. കൃഷിയൊക്കെ ചെയ്യാനൊക്ക ബുദ്ധിമുട്ടാണ് പിന്നെ ചെടികളൊക്കെ അല്ലാതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അവിടെകൃഷി ഷി യുണ്ടോ
ഇല്ല ഇവിടെയും ഒന്നുമില്ല ഇവിടെ സ്ഥലംമൊന്നും ഇല്ലാത്ത കൊണ്ട് കൃഷി കാര്യങ്ങളൊന്നും ഇല്ല അല്ല നമുക്ക്. പുറത്തുനിന്ന് വാങ്ങിക്കുവാ.
പുറത്തനിന്ന് വാങ്ങിക്ക അപ്പോ ടെറസ്ഉണ്ടെങ്കി ടെറസിലക്കെ ഒന്നുടെ നല്ല നല്ലതായിരിക്കും.
ടെറസിലൊക്കെ ചെയ്യാനായിട്ട് നുക്കിവിടെ ഉണക്ക് സമയം ആവുമ്പോ ഒട്ടും വെള്ളമില്ല. അപ്പോ വെള്ളമൊക്കെ അഥവാ നമു ലൈൻ പൈപ്പിന്നൊക്കെ നമ്മള് വെള്ളം പിടിക്കുന്ന ആ വെള്ള നമ്മൾ പിന്നെ താഴേന്നു മുകളിലൊക്കെ കൊണ്ടു വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് കൃഷി. ഷിയൊന്നു അങ്ങനെ ഇല്ല. ചെടികളൊക്കെ ഇടക്ക് ഉണ്ടാരുന്നാ. അ ഇപ്പം ഒന്നും ഇല്ല
ആഹ പിന്നെ എന്ന ഏ ഫുഡ് അങ്ങനെ എല്ലാ ഒന്നും അറിയത്തോന്നുല്ല വീട്ടില് ഏഹ് അമ്മയൊക്കെ ആണല്ലോ ഫുടൊക്കെ യോണ്ട് നമ്മള് അങ്ങനെ അധികം ഒന്നും കേററൊന്നും ഇല്ല അടുക്കളേൽ അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ എന്തെങ്കിലൊക്കെ അല്ലാതൊക്കെ ഫോണിൻ അ അതൊക്കെ കണ്ട് എന്തെങ്കിലുഒക്കെ അല്ലാതൊക്കെ എന്തെങ്കിലുഒക്കെ ഉണ്ടാക്കും എല്ലാ പഴമ്പൊരി ഏഹേ ഉഴുന്നുവട അങ്ങനെയൊക്കെ എന്തെങ്കിലുഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കും അത്രയൊക്കെ ഉള്ളു അങ്ങനെല്ലാം ചെയ്യും പിന്നെ എന്താണ് അപ്പം ഇനിയിപ്പം ഏ വെക്കേഷൻ ആയിട്ട് എവിടെ പ്പം പോയ
അ ഞങ്ങള് കഴിഞ്ഞ ദിവസം മൂന്നാർ പോയായിരുന്നു
മ് മ് ഇനിയിപ്പം സ്കൂളൊക്കെ തുറന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പം എല്ലാം പഠ
ഓ എല്ലാം പിന്നെ സമയൊന്നുഇല്ല ട്യൂഷനും പണ്ട് സ്കൂളും ഒക്കെആയിട്ട് ഓട്ടമായിരിക്കും
ആഹ ആ എങ്ങനാ കുഞ്ഞുങ്ങൾ നടന്നാണോ പോകുന്നത് അ
ഇല്ല അവര് സൈക്കളെ പോവും സൈക്കിളെ പോ
ആ അടുത്ത് തന്നണ് അപ്പൊ സ്
ആഅ അടുത്താ അടുത്ത ആ കൊറച്ചു പോയാമതി ആ അവര് കൂട്ടുകാരെല്ലാരോട ചേർന്ന് ആ സൈ ആദ്യം നമ്മള് ഒരു ഒന്നാം ക്ലാസ്സ്‌ രണ്ടാം ക്ലാസ്സ് സ്‌വരെ കൊണ്ടാക്കുവരുന്നു മൂന്നാം ക്ലാസ്സ്‌ മൂന്നാം ക്ലാസ്സ് വരെ മൂന്നാം ക്ലാസ് പകുതി തൊട്ട് അവര് സ്‌ ക്കൂളി പോവാൻ തൊടങ്ങി
ആ ആ ആ അതാപറഞ്ഞേ അല്ല എല്ലാവരും ഓരോ ഫ്രണ്ട്സ്‌ ഒക്കെ ആയിട്ട് പോകുമ്പോ അവർക്കും അതൊരു സ സന്തോഷ ആവത്തി അല്ലെ എന്നു അ മ്മ് മ്മ് നമ്മളൊക്കെ പണ്ട് പഠിച്ചപോലെ പണ്ടൊക്കെ സ്കൂളിലൊക്കെ നടന്നൊക്കെ പോവില്ലായിരുന്നു ഏതോ
അല്ലെങ്കിൽ പിന്നെ നമ്മൾ വൈകിട്ട് ക സമയവുമ്പം വിളി
ആ ബെസ്സിനൊക്കെ വരുവാണെന്നുണ്ടേൽ നമ്മൾ ആ ഒരു ഇത് ആയിരിക്കും പിന്നെ ആ ഇപ്പം പിന്നെ ആരും അങ്ങനെ ബ നടന്ന് ഒന്നും പോവുന്നെ ഓക്കെ കൊറവ് അല്ലെ എല്ലാരും ബെസ്സിനും ഓക്കെ ആണല്ലോ കുട്ടികളേം കൊണ്ട് കുട്ടികൾ പോകുന്നതും എടുക്കുന്നതും എല്ലാം
ആ ആ ആ ആ ഇപ്പം കൂടുതൽ ആൾക്കാരും സ്കൂൾ ബസ്സ് സ്സിവിടുവല്ലേ
ആ സ്കൂൾ ബസ്സിനാ ആ സ്കൂൾ ബസ്സിന് വിടുന്നെ കാരണം ഇപ്പം വീട്ടിലെല്ലാവർക്കും ജോലിക്ക് പോകുന്നവരൊക്കെ ആയതുകൊണ്ട് എല്ലാരും കുഞ്ഞുങ്ങള് പിന്നെ ബസ്സിന് വിടും അതാവുമ്പോ പിന്നെ കുറച്ചുകൂടി സൗകര്യാണല്ലോ നടന്നു പോവുന്നതിനും പിന്നെ അല്ലാതെ പോകുന്നതിനും നല്ലത് ബസ്സിനാവുമ്പൊ കൊറച്ച് ച്ചൂടെ നല്ലതാ
കാത്തിരിക്കണ്ട
എന്തോ കേ
ആ അപ്പ നമ്മള് വിളിക്കാനും പോവണ്ട നമ്മള് ക്ക മാസം ഫീസ് അടച്ചാ മതിയല്ലോ അവര് കറക്റ്റ് സമയത്ത് വിളിച്ചൊണ്ടും പോവും തിരിച്ചു കൊണ് ണ്ടുവാക്കും ഉം അതോണ്ട് പിന്നെ വലിയ പ്രശ്നം വരത്തില്ലാല ഉം അതോണ്ട് കൂടുതൽ പേരും അങ്ങ എനിക്ക് തോന്നുന്നു സ്കൂൾ ബസ്സി തന്നെ പോവുന്നെയാണ്
ആ അതെ അതെ ഇപ്പൊ എല്ലായിടത്തും അടത്തൊള്ള സ്കൂള് ആണെങ്കി മാത്രല്ലേ നടന്നു പോകാത്തൊള്ളൂ ഇപ്പ കൊറച്ച് ദൂരാണെന്നുണ്ടെങ്ങി പിന്നെ എല്ലാരും സ്കൂൾ ബസ്സിനൊക്കെ വിടുവല്ലേ പതിവ് ഉള്ളത് ഉം പിന്നെ അപ്പൊ പുതിയ ഡ്രസ്സ് ഒക്കെ നാളെ ഇനിം കൊണ്ട് വിടണം
അങ്ങനെ ഒരു നാളെ ഇനി മഴയാണെങ്കി ആഹ് മഴ ആയിരിക് ഇന്ന് വൈകിട്ട് തൊട്ട് ദേ മഴ ചാ
ഉണ്ടല്ലേ ആഹ് അവടെ ആഹ് ആ ഇവടെ നല്ല അത്യാവശ്യം നല്ല രാവിലെ ഒന്ന് ഒ മഴക്കാറായിരുന്നു പിന്നെ അതിന് ശേഷം ഇപ്പൊ വല്യ മാറി ഇപ്പ വല്യ കോഴപ്പുല്ലാതെ പോകുന്നു ഉം
ആഹ്
പിന്നെ
പിന്നെ
പിന്നെന്താണ് അപ്പ അവിടെക്ക് കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ലാല്ലേ ചെറിയ സ്ഥല
ഇല്ല ഇല്ല ഉം ഉം സ്ഥലക്കൊറവ ഇല്ല ഇപ്പൊന്നുല്ല മുമ്പുണ്ടാ- ഇപ്പൊന്നുല്ല മുമ്പുണ്ടായിരുന്നു ഉം
ആ ആ വെള്ളപ്പൊക്ക ക്കം ആയി അങ്ങനെ ആയതാണോ അതോ
ഏഹ് അങ്ങനെയുള്ള ഇല്ല വെള്ളല്ല അമ്മ ചെടി പോയത് എന്ത മറ്റ ഉണക്ക സമയത്ത് വെള്ളൊഴിക്ക
ആഹവെള്ളം ഒഴിക്കാനില്ലാതാ ആഹ് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട്. തണല്ലേ
ആഹ! വെള്ളമില്ല ഭയങ്കര ഉണക്കല്ലായിരുന്നു ഇപ്രാവശ്യം.
ഉ ഉം അപ്പം പിന്നെ കൊറച്ചൂടെ നമ്മുക്ക് ആഹ
ഉ ആഹ! ഇഷ്ടവാ. പക്ഷെ എന്താ ചെയ്യാന നമുക്ക് ഉണക്ക വരുമ്പോ നമ്മുക്ക് പോലും വെള്ളം കിട്ടണല്ല പിന്നെ തുണി കഴുകിയ വെള്ളമൊക്കെ മേളിൽ കൊണ്ട് ഒഴിക്കാന്ന് വിചാരിച്ചാലും പ
അപ്പൊ അടുത്ത് കുളവും മാറും ഒന്നും അങ്ങനൊന്നും അടുത്തൊന്നും ഇല്ലേ?
ഏയ് ഇല്ല അങ്ങനെ ഇല്ല പിന്നെ വേറെന്തൊക്കെയാ. കോളേജ് ലൈഫ് ഒക്കെ അങ്ങനെണ്ടായിരുന്ന്‌? മ് വൈകിട്ട് കോളേജ് ലൈഫ് ഒക്കെങ്ങനെയണ്ട്
കോളേജ് ലൈഫ് ഇപ്പന്ന് പറയുമ്പോൾ ഞ ഞാനിപ്പം ഡിഗ്രി കഴിഞ്ഞ് ഞാൻ വേറൊരു കോഴസ് പഠിച്ചിട്ടായിരുന്നു അപ്പൾ അത് കഴിഞ്ഞ കഴിഞ്ഞപ്പ പിന്നേ ഡിഗ്രും കൂടെ എടുത്ത് പിന്നെ ഇപ്പം പി എസ് സി കോച്ചിങ്ങ് അങ്ങനാണ് പ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല രസമുള്ള ഒരു കാലഘട്ടം അല്ലേ സ്കൂളും കോളേജ് ക്കെ എന്നൊക്കെ പറയുമ്പോ പിന്നെ കോളേജ് െല്ലും ഫ്രണ്ട്സിനെയൊക്കെ ഇപ്പക്കെ ഒരു വർഷ ആയുള്ളൂ അപ്പോൾ എല്ലാരേം കാണുക ഒക്കെ ചെയ്യാത്ത തന്നെ നമുക്കൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കോളേജ് മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. അവിടെ പ്രോഗ്രാമുകള് ഫ്രണ്ട്സിന്റെ കൂടെ നടക്കുന്നതും പി എസ് സിന്ന് പറയാൻ നമുക്ക് നമ്മള അപ്പം നോക്കിക്കൊണ്ടിരിക്കുവാണ് നമുക്ക് നല്ല രീതി
ഉണ്ടോ?
എന്തോ? ആ അതെ ഇപ്പൊ ഞാൻ കോച്ചിങ്ങിന അതിന്റെന്നെ നോക്കി കട്ടിക്കൊണ്ടിരിക്കാ അപ്പം ഞാൻ ആ ആ ഇപ്പം അതിന്റെ എക്സാമുകൾ ആ എൽ ജി എസ് ന്റെ കമ്പനി ബോർഡ് എൽ ജി എസ് പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെ എക്സാമുകൾ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ കെ എസ് എഫിയിലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നേ അപ്പ നമ്മള പ്പ അതൊക്കെ നോക്കി കൊണ്ടിരി ക്കെയാണ് അല്ല വർക്ക്യ്യാണോ
വർക്കൊന്നൂല ചുമ്മാ വീട്ടിരി ക്ക്യോ പിള്ളോരേ നോക്കി മ് സ്റ്റിച്ചിങ് അങ്ങനെ ആ എനിക്ക്‌ള്ളതൊക്കെ ചെറുതായി ത്ത്
അ അ അതാണേലും മതി അ ഇപ്പഴത്തെ കാലത്ത്ന്ന് പറയുമ്പ എല്ലാരും ഫോൺ നോക്കി ഒക്കെ ഓരോന്നൊക്കെ പഠിക്കെയും പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ കാണു ഒക്കെ ചെ ചെയ്യുന്നെല്ലേ അപ്പ അങ്ങനെ സ്വിചെയ്യാൻ കഴിവുണ്ടെ അങ്ങ അങ്ങനെയൊക്കെ ചെയ്യുന്നോക്കെ നല്ലായിരിക്കും കൊർച്ചൂടെ നമുക്ക് വീട്ടിലിരിക്കുമ്പ നമുക്ക് ബോറടി ക്ക്യോ ആണെന്നുണ്ടെങ്കി അതൊക്കെ മാറൊക്കെ ചെയ്യും കൊർച്ചൊക്കെ ഇൻട്രസ്റ്റിങ് ആയിരിക്കും
ബോറടിക്കാനെന്തെ നമുക്ക് സമയം പുള്ളേരെകൂടെ ള്ള നമ്മളെ ജോ പിന്നെ അടുക്കളെലെ ജോലി പിന്നെ അതിന്റെ ഇടക്ക് നമ്മളെ ജോലി ഓ ജോലിയോടെ ജോലിന്നെ ഉം ഉ പിന്നെ ഉച്ചക്ക് ജോലി എല്ലാം കഴിഞ്ഞിച്ച് ഊണ് ആ ഊ കഴിച്ച് തീർന്ന് ഉറങ്ങു അത്രേ ഉള്ളൂ അല്ലാ വലിയതോന്നെ
ആ ഓകെ ഓക്കെ അ ആ
ഉം വേറെ എന്തൊക്കെയാ
വേറെ എന്താണ് മ് ഇങ്ങനെ സുഖായിട്ട് ഇരിക്കുന്നു
ആ മ് എന്ന ശരിഎടാങ്കി ആ ശരി ശരി